ഹലോ
ഹലോ
ആ കേക്ക്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട് എന്താ വിശേഷം?
എന്താ അങ്ങനെ പോവ്ണ്ട് ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു ഇന്ന് തറവാട്ടിലേനി ഫുഡ്
ഏ ഇന്നെല്ലാരും അവടെ കൂടെ
ആ ഇന്ന് പിന്നെ ഇപ്പാ തറവാട്ട്ത്തെ ഇപ്പ പറഞ്ഞ് എല്ലാരും ഇവിടെ ആയിക്കോളി ബിരിയാണി ഇണ്ടാ
ആ ഏ എന്താ ഇങ്ങട്ട് ബിരിയാണിയാ സ്പെഷ്യൽ ഉണ്ടായിനിയെ
ആഹ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ആഹ് ആഹ് മക്കളുണ്ടാവുമ്പൊ രസാണല്ലോ എല്ലാരും ഉണ്ടാകുമ്പോ
ആഹ് ആരാ ഇണ്ടാക്കി ഇങ്ങളാണ്ടാക്കിയെ
ഞൻ ഉണ്ടാക്കില്ല ഞാ ഇമ്മ ഉണ്ട് ഇമ്മ ഉണ്ടാക്കും ഞങ്ങള് കൂടി കൊടുക്കും എല്ലാതും ഒക്കെ റെഡി ആക്കി കൊടുക്കും ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കും.
ആഹ് ആഹ് ആഹ്
ഞങ്ങളോട് ഉണ്ടാക്കാൻ പറയും ഉമ്മ എന്നാലും ഞങ്ങള് പറയും ഉമ്മണ്ടാക്ക്ണത്ര രസം ഞങ്ങൾത് കിട്ടൂല പർഞ്ഞാട്ട്
ആഹ് ഓൽ ഉണ്ടാക്ക്ണ വേറൊരു രസാണ് പറയാ
ആഹ്
മക്കൾസ്കളൊക്കെ എവ്ടെ എന്നിട്ട്
ഇതാ അവടെ ഇര്ന്ന് ഓരോരോ പണികൾ ചെയ്യ്ണ്ട് ഭയങ്കര തല്ലുംപുടി ആയിട്ട് ഇന്ന് രണ്ടെണ്ണം പൊട്ടീണ് ഇന്റെ അടുത്ത്ന്ന് അപ്പൊ പിന്നെ കുറച്ചൊരു ഒതുക്കണ്ട്
ആഹ് വെക്കേഷൻ ആയോണ്ട്
വെക്കേഷൻ ആയതോണ്ട് രാത്രി ആകുമ്പോത്തിന് തലവേദന ആവാ
ആഹ് ആഹ് അയിന്
മക്കളെ തല്ലാൻ കയ്യൂല്ലല്ലോ
ആഹ് ആഹ് ആഹ് അഹ് ശരിയാ
ഒച്ചട്ട് ഒച്ചട്ട് ഒച്ചട്ട് വൈകുന്നേരം ആക്കുമ്പോത്തിന് വൈകുന്നേര ആയ പിന്നെ നീച്ചാൻ കഴിയൂല്ല
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ.
രണ്ടു മാസ ഒക്കെ വെക്കേഷൻ തന്നാൽ
ആഹ് ആഹ് ആഹ്
എന്താ മോന് ഉറങ്ങേണ്ടോ പകല്.
ഇല്ല അത് എപ്പോളെങ്കിലൊക്കെ തോന്നുമ്പളൊക്കെ ഒറങ്ങോള്ളൂ
ഏഹ്.
ഉം ചിലപ്പോ ഒറങ്ങും ചിലപ്പോ ഒറങ്ങീല്ലാന്ന് വരും ഓരോ നേര്ത്ത് ഓരോ ഇത് ആഹ് ആഹ്
വേറെ എന്താ ഇങ്ങക്കെന്താ സ്പെഷ്യൽ ഉണ്ടായിരുന്നോ
ഇല്ല ഞ ആഹ് ഞമ്മക്ക് ഇവിടെ സാമ്പാറേനി ഞങ്ങൾക്ക് സാമ്പാറും ചോറും ഉം സാധാരണ നോർമലായിട്ടന്നെ ഇന്ന് സ്പെഷ്യല് ഞങ്ങക്ക് സാമ്പാറാണ് ഞങ്ങള അങ്ങനെ ഇണ്ടാക്കാത്ത ആൾക്കാരാണ്. അപ്പൊ സാമ്പാർ ഇന്നത്തെ സ്പെഷ്യല്.
ആഹ് ആരാ ഇണ്ടാക്കിയേ
ഇമ്മ ഇണ്ടാക്കല് നമ്മള് പിന്നെ ഇതേപോലെ അര്ഞ്ഞ് കൊടുക്കും ഞാൻ ഫുള്ളും ഇമ്മ ഉണ്ടാക്കും ഉം
അത് പിന്നെ ണ്ടാക്കാൻ കഴിയ്ണ ആൾക്കാരകുമ്പോ പിന്നെ ഞമ്മക്ക്. നമ്മൾ ഉണ്ടാക്കി നമ്മക്ക് മ്മ നമ്മളൊരു സാധനം ഉണ്ടാക്കി നമ്മക്കത് ടേസ്റ്റ് തോന്നൂല്ല.
ആഹ് അയ് ശരി.
വേറെ ആൾ ണ്ടാക്കുമ്പോ നല്ല ടേസ് ഞമ്മൾ എത്ര നന്നാക്കി ണ്ടാക്കി. ട്ടാലും ഞമ്മക്കത് രസായിട്ട് തോന്നും.
ആഹ്. ഇവിടെന്ന് പണിക്കാാരുംണ്ടായോണ്ടേ ഓൽക്കുംകൂടിള്ള എല്ലാർക്കും കൂടി ഇല്ലത് ണ്ടാക്കും മാണം.
ആഹ് ആഹ് ആഹ്.
ഉം
സാമ്പാറാകുമ്പോ പിന്നെപ്പളും കൂട്ട രാവിലിം കൂട്ട ഉച്ച.
ആഹ് ആഹ് എല്ലത്ത്ക്കും പറ്റും ചെയ്യും കൂട്ടും ചെയ്യാ. അന്നെ.
ങ്ങളങ്ങനെ രണ്ടു നേരം ഭക്ഷണം ഉണ്ടാക്കുവോ വീട്ടില്.
ഓഹോ രണ്ടു നേരം ഭഷണംണ്ടാക്കും. അത് രാത്രി ഞങ്ങക്ക് ഇവിടെ പ്പാക്ക് ചപ്പാത്തിയ വാണ്ടി അപ്പൊ ഞങ്ങള് രാത്രി ചപ്പാത്തിണ്ടാക്കും.
ആഹ് ആഹ് ആഹ് ആഹ്. ന്റെ ഹസ്ബൻഡ്ന് അങ്ങനെ രാത്രി ചപ്പാത്തിയ. ഇവിടെല്ലാത്തത് കൊണ്ട് പിന്നെ വിഷയല്ല.
ആഹ് ആഹ്. രാത്രി കൊറ് ഇപ്പാക്ക് ഒരു നാലെണ്ണ ഒക്കെ മതി അപ്പൊ ഞാൻ പര്ത്തി വെക്കും ഫ്രിഡ്ജില്ങ്ങനെ.
ആഹ്.
ര് രണ്ട് മൂന്ന് ദിവസത്തെ കുറേ ദിവസത്തെല്ല രണ്ടീസ്ത്തൊക്കെ ആക്കി പരത്തി വെക്കും. ന്നപിന്നെ അത്ങ്ങനെ ട്ത്ത് ചുട്ട് കൊടു. ക്കും.
ആഹ് ആഹ്.
ആഹ്. അവിടെങ്ങനെ ങ്ങൾ ചപ്പാ. ത്തി വാട്ടലാ അതൊ ചൂടുവള്ളത്തിൽ ഇങ്ങനെ ഇതാക്കല.
വാട്ടിക്കാട്ട് പര് കൊഴച്ച് പര്ത്തണന്നെ.
ഏഹ്. അല്ല ചെലോട്ത്ത്ങ്ങനെ ചൂടുവെള്ളം ങ്ങനെ ഒഴിച്ചാണ്ടാണ് കൊയ്ക്കൽന്ന് പറഞ്ഞ് കേട്ട്ണ്.
ആഹ് അങ്ങനെ ണ്ട് രണ്ടും ചെയ്യാ ചു നല്ലോണം. വെള്ളം നല്ലോം വാടിട്ട് ആ വെള്ളം പിന്നെ ചപ്പ. ചപ്പാത്തി പൊടീൽ പാർന്നാട്ട് കൊയ്ക്ക. രണ്ട് രണ്ടും കൊഴപ്പല്ലട്ടോ.
അപ്പൊ നല്ല മഴണ്ടാവൊ
മഴ ഉണ്ടാവുംന്നാ തോന്നണേ ഇന്റെ ഹസ്ബൻഡൊക്കെ നിക്ക്ണോട്ത്തോല് ചപ്പാത്തീല് മറ്റേ ഹിന്ദിക്കാര്ണ്ട്
ആഹ് ആഹ് ആഹ്
പ്പാത്തി ഉണ്ടാക്കുമ്പോ അങ്ങനെ ഒരു മറ്റേ തള്ച്ച വെള്ളത്ത്ക്ക് പൊടി ടൂല വെള്ളം മുക്കിക്കാട്ട് വാ ട്ടും വാട്ടീട്ട് കോയച്ചിട്ട് അരമണിക്കൂറ് റെസ്റ്റ് വെക്കും
ആഹ് ആഹ്
ന്നട്ട് എടുത്താട്ട് പരുത്തലാണ്ന്ന് പറഞ്ഞു ന്റെ ഹസ്ബൻഡ്
ഏ അയ്ന്നാ ഇൻക്ക് പുതിയ അറിവാട്ടോ ഞാൻപ്പൊ കേക്കാ
ആ അതെന്നേ ഞാനും പറഞ്ഞേ അങ്ങനൊക്കെ ചപ്പാത്തിണ്ടാക്കേ നമ്മളൊക്കെ വേഗം വെള്ളത്തിക്ക്ട്ട് വാട്ടി വേഗം
ട്ട്യാണ്ട് ഞമ്മള് വേം പണിയ്ച്ചും
ആ ഓൽക്ക് റെസ്റ്റ് ഒക്കെ ണ്ട് കൊറേ നേരം നന്നാക്കി പൊറൊട്ട കൊയ്ക്കണാതിരി കൊയച്ചിട്ട് അരമണിക്കൂറൊക്കെ റസ്റ്റ് വെച്ചിട്ടെ പിന്നെടു
ഏ ഞങ്ങൾത് ഇവടെ ചെൽപ്പം പൊടിക്കൊക്കെ മധുരം ഇണ്ടെങ്കില് മൈദ പൊടി ആടെയ്യേണ്ട്.
ആ ചെല പൊടിക്കങ്ങനെ മധുരം ഇണ്ടാവൂലേ?
നാ അയ്ഷ് ഗോതമ്പിന്റെത് അൻസരിച്ചാണ്ടേ.
ആഹ്
ഉം അപ്പ ചെലതിനെക്കെ മധുരം വെരുമ്പം കൊർഞ്ഞാ കൊറേല്ല കൊർച്ച് മൈദപ്പൊടി ആഡൈയ്താല് അടീ പൊടി ഏ ഇങ്ങനെ ഒട്ടി പിടിക്കൂല്ല.
ആഹ്
ആ നല്ല ഇതുംണ്ടാവും സോഫ്റ്റ് ഇണ്ടാവും.
ആ അഹ് ശെരി അങ്ങനെ ചെയ്തൊക്കീല്ല.
ആ അതേപോലെ ഇണ്ടാവും ചെല്ത് എന്താവലേ നെറ വിത്യാസം തൊക്കേ അഒന്നും വേർലാ വെല്ലാതെ.
നെറ വ്യത്യാസം ഉണ്ടാവും ചൊയക്ക് വ്യത്യാസംണ്ട് അതേ പോലേ മധുരം വരുമ്പോ നമുക്കത്ര
ആ ടേസ്റ്റ് ണ്ടാ ആ ടേസ്റ്റ്ണ്ടാവുല.
ഒരു ചമർപ്പാണ്
ആഹ് അയിം മൈദപ്പൊടി ഇങ്ങനെ കുട്ടേണ്ടി അവടെ പെ ഇപ്പാക്ക്ണ്ടാക്കുമ്പോ ഞാൻ കൊറ നുള്ള് അയ്ന് മാ അത്ര കൂട്ടൊന്നില്ല ഒര് രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കാണെങ്കില് അയ്ക്കൊരു കൊർ ച്ച് ഒര് രണ്ട് സ്പൂണോ വല്ല്യേ ഇത് നോക്കാണെങ്കി രണ്ട് സ്പൂണോ ഒക്കെ അല്ലെങ്കി ഒരു സ്പൂണൊക്കെ ഇടലുള്ളൂ.
ആഹ് ആഹ്
ഉം ഞാന്റെര് സുമാറിൽ ഇങ്ങനെ തട്ടലാ കുപ്പിക്ക്.
ആഹ്
ഉം അപ്പാണ്ട് റെഡി ആവും. പിന്നെന്താച്ചാല് നമ്മള് ചപ്പാത്തി കൊയ്‌ക്കെനേം കാട്ടിലും കൊർച്ച് രണ്ടിൻറ്റേറെ കൊയ്ക്കണം ന്നേ ഒള്ളൂ.
ആ നല്ല അഹ് പിന്നെ നമ്മള് മറ്റേ മൈദപ്പൊടി ഇടുമ്പോ അങ്ങനെയാണല്ലോ.
ആ മൈദാവുമ്പോ പിൻ ആ മൈദാവുംമ്പള്ള പ്രശ്നം ന്താണ്.
ഉം
ഞമ്മള് ഉം ചപ്പാത്തി ഏ കൊയ്ക്കും ചപ്പാത്തിക്ക് അത്രല്ല കൊയ മാണ്ടല്ലോ.
ആഹ്
മാ അപ്പ പിന്നെ കൊർഞ്ഞ ഇതിലാണ് കൊയച്ചാൻ ഇണ്ടാക്കും പിന്നെ വെൽ ച്ചെണ്ണേം കൂട്ടുമ്പോ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും.
ആ ആ ആ ചപ്പാത്തി അയ്ന് മക്കക്കൊ
ആ അഹ് അഹ് ചെൽപ്പം ചപ്പാത്തി ഇഞ്ഞിപ്പേ ഞമ്മള് ചപ്പാത്തി ഒറ്റക്ക് മൈദല്ലാതെ കൂട്ടാണെങ്കിലും അരിപ്പൊടി ച പ്പാത്തിപ്പൊടിയും കൂടി മിക്സൈയ്താണ്ട് ഏ പര്ത്തിയാലും നല്ലത്ണ്ടാവും.
ആ അയ്നത് അങ്ങനെ ചെയ്താത്തെ പ്രശ് പിന്നെ നമക്കെക്കേ ഈ കളറേ പറ്റൂല ചപ്പാത്തിന്റെ.
ഏഹ്
അഹ് ഇഞ്ഞിപ്പ എത്ര അരിപ്പൊടി കൂട്ടിയാലും ഇത് ചപ്പാത്തിയല്ലേ ന്നേ പറയൂ.
ആണോ അങ്ങനെയല്ല ഞങ്ങൾ ചപ്പാത്തിന്നറിന്നനേ പക്ഷേ നമ്മള് പെര്ത്തുലേ ചപ്പാത്തി പ്രസ്സിലിട്ട് പെരത്തൂലേ?
ആഹ്
അപ്പം നമ്മൾ പൊടി ത പൊടി ഇങ്ങേതാക്കി കൊടുക്കുന്നത് രണ്ടും മിക്സ് ചെയ്താണ്ട് കൊർച്ച് അരിപ്പൊടി കൊർച്ച് തോനേ മൈദപ്പൊടിം കുലാ ഗോതമ്പ് പൊടിം ഇട്ത്താണ്ട് മിക്സ് ചെയ്താണ്ട് അത് പര് ആ ചപ്പാത്തിക്ക് നല്ലതുണ്ടാവും അടി ഇതേ പോലെ അടീ പിടിക്കൊന്നില്ല.
ആഹ് ആ ആഹ്
കൊറച്ച കിട്ടും ചെയ്യും.
ആഹ് ശരി പിന്നെ കറിയൊക്കെ ഉണ്ടെങ്കി പ്രശ്നല്ല.
ആഹ് ആഹ് ആഹ്.
ബീഫോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കി മക്കളൊക്കെല്ലോ തിന്നുട്ടോ നമ്മളീഈ കടല കള് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചപ്പാത്തിക്ക് ഓൽക്ക് പറ്റുല.
ഏ് ഞങ്ങളരു ചപ്പാത്തിയാണ് ആർ ക്കും കണ്ടുട. എപ്പളേ ങ്കിലൊക്കെ തിന്നലേ ഉള്ളൂ ന്ന റിയാ.
പിന്നെ നന്നാക്കി പരത്തിപൊള്ളി ഇതേമാതിരി നല്ല കറി ഉണ്ടെങ്കിലു ഒക്കത്തിന്നുന്നല്ലാതെ.
ആഹ ഇതേപെലെ ചപ്പാത്തി എപ്പളേലൊക്കെ തൊട്ടാ തൊട്ട് ഇല്ലേ ഇല്ല പറഞ്ഞ പോലെ. ഞങ്ങളതൊക്കെ അല്ല അധികം ഇവിടെ ദോശ. അല്ലെങ്കിൽ ഓട്ടട അത് രണ്ട് അധികം പിന്നെ എപ്പളെങ്കിലൊക്കെ പുട്ട്. അധികം ഡി കൂടി പോവല് പിന്നെ ഡിലി. നൂൽപുട്ടൊക്കെ ഉണ്ടാക്കൂട്ടോ അതൊക്കെ എപ്പഴും ണ്ടാക്. ആക്കുല എപ്പളെലും ഒക്കെ ഉണ്ടാക്കും പക്ഷെ അധിക്കും ഇവിടെ ദോഷിം ഓട്ടടിംആണ് നോട്ട ഉണ്ടാക്കല് അറ.
ഞമ്മളിപ്പോ ദോ ഇഡലി മറ്റെ ഒക്കെ പറഞ്ഞാലും അതിനെക്കാട്ടിലൊക്കെ. സിമ്പിൾ ആായിട്ട് തോന്നല് എനിക്ക് പത്തിരിയാ.
ഏ എനിക്ക് പത്തിരി എന്താച്ച എനിക്ക് എന്താചല് പത്തിരി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളരു കാര്യ.
വേഗം എനിക്ക് വേഗം തീരും അരണിക്കൂറിന്റെ വേഗം തീരും. മറ്റേ പാർന്ന് വേവാൻ നിന്ന് പിന്നെ എ.
അല്ലെ എനിക്ക് നല്ല സുഖദോശയൊക്കെ കേട്ടോ എനിക്ക് പത്തിരിക്ക് കൊഴപ്പില്ല. പത്തിരി എനിക്ക് കൊഴയ്ക്ക്ണത് എന കഴ്യാത്ത കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കല്ലോ കുഴക്കണെങ്കെ. ആഹ് അപ്പൊ അത്.
സുഖമാണ് എന്താണ വെച്ചാൽ എന്തേലും പെട്ടെന്നൊക്കെണ്ടെങ്കിൽ നമുക്കാണ്ട് മാവ്ട് അരച്ച് പ പറന്ന്. ആരക്കും അർജന്റ ആട്ട വെങ്ക വേഗംഅറ്മചക കൊടുു പിന്നെ പ ആക്കം പോലൊക്കെ ചുട്ട് അങ്ങനെയൊക്കെ പറ്റും.
ആ അയി ചെലവലും ഉണ്ടാവുണ്ട്. ഇങ്ങനെ കൽക്കണവലും ഉണ്ട്. പൊടിയിൽ വ കൽക്ക. അത് ചെിലപ്പോം ആ അടിക്കേന്റെ അരി അടി അടിച്ചിുണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടൂലല്ലേ
കിട്ടൂല അത് ചട്ടിയില് പാർന്നാല് ഒരു എന്തോ ഒരു പൊടി. അങ്ങനെക്കണതി തോന്നു.
ആഹ് അതേപോലെ നി ക്കുക ഞാനും കുശേഷം ചിലവര്ത് അതേപോലെ. ഏഹ ഹ് ഗോതമ്പ് പൊടിയ ഉണ്ട്. ഗോതമ്പ് പൊടിയോടും ദോശ ഉണ്ടാക്കണ്ട് ഞങ്ങള് വിടെ.
ആഹ്.
ഇങ്ങനെ കൽക്ക്യാണ്ട് പിന്നെ.
അങ്ങനെ ഗോതമ്പൂടി കൊണ്ട് ദോശ ണ്ടാക്കല്.
ഇതെന്നെ അത് ദോശന്റെ അത്ര വെള്ളം ആക്കണ്ടാ കൊർചൊരു കുറുകിയാണ്ട്.
ആഹ്.
ന്നട്ട് കൽക്ക്യണ്ട് ദോശ നമ്മള് എണ്ണ തേച്ച് ദോശയൊക്കെ പാര്ണ പോലെ പാര ന്നട്ട്. അപ്പറും ഇപ്പറും മർ ച്ച് ടാ.
ആഹ് മർച്ചിടണം അല്ലേ.
ഉ ആ അപ്പറ ഇപ്പ അത് ഉ കൊർച്ച് വേവണല്ലോ മൈദാകുമ്പോ വേവണ്ടേ. അല്ല സോറി ഗോതമ്പു പൊടി ആവുമ്പോ വേവണ്ടേ
ആ ആഹ്
ഇത് ഇന്നെ
അയയ് എന്റെ ഹസ്ബന്ഡ ചോയ്ച്ചീനി മറ്റേ ഗോതമ്പ് പൊടിനോട് ചപ്പ് മറ്റെ ദോശ ഇണ്ടാക്കേണ്ടോന്ന്ള്ളതെ അപ്പൊ ഞാന് ഇങ്ങനെ അങ്ങനാണ്ട് അറിയൂല അതാ ഞാൻ ചോയിച്ചത്
നെ അത് കൊറച്ച് കട്ടി വാണം ട്ടോ കാരണം നമ്മള് ദോശന്റത്ര വെള്ളം നീട്ടാൻ പാടില്ല അപ്പൊ പിന്നെ ഒട്ടി പുടി കിട്ടൂല അങ്ങനെ എല്ലോ എൻ കൊഴഞ്ഞു പോവും ദിവസമ്മള് കോരുമ്പോ കൊറച്ചൊരു കട്ടി വേണം ഇന്നാട്ടോ ഓഹ് എണ്ണീം ഒഴിച്ചൊട്ക്ക്ണോ അങ്ങോ ട്ടും ഇങ്ങോട്ടും ഏഹ് തിരിച്ചും മറിച്ചുട്ട് ആഹ് അത് നല്ലോം നിക്കും മാണ്ട കൊറച്ചേരം നിന്നാ മതിറ്യാ
ആഹ്
ഉം ഉം
വേറെത്താ ഇന്നാ അയിക്കോട്ടെ പിന്നെ വിളിക്കന്നാല്
ആഹ് ആഹ് അയിക്കോട്ടെ
ആഹ്